ഹലോ ഹലോ
ആഹ് പറ എന്തോണ്ട്
എന്നാ എടുക്കുവാടി
ഓഹ് ചുമ്മാ ഇങ്ങനെ നിക്കുവായിരുന്ന്
മഴ മാറിയോ?
മഴ ഇടിയൊണ്ട് മഴ മാറി.
ഇടി ആയിട്ടോണോ നീ ഫോൺ വിളിക്കുന്നേ അങ്ങനെ വലിയ ഇടിയല്ല ഇല്ല എടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിയുടെ സൗണ്ട് എടി ഇവിടെ രാവിലെ ഭയങ്കര ഇടിയായിരുന്നു ഞാൻ നോക്കുമ്പത്തേക്കും ഭയങ്കര മിന്നല് രാവിലെ വെളുപ്പിനെ ഒരു ആറ് മണിക്കെ ഇവിടെ സാധനരണ അങ്ങനെ വരത്തില്ല പക്ഷേ ആറു മണിയൊക്കെ ആയപ്പോ ഇടിമിന്നല്
ഇപ്പോ ഭയങ്കര അപകടങ്ങളാ എന്തോ ചെയ്യാനാന്ന് പറ
അത് ഇടിമിന്നാല് ഏറ്റ് ഒത്തിരി പേര് മരിക്കുന്നുണ്ടോട്ടെ ഇപ്പോ ഉം അതെ
മൂൺ
കണ്ടറിയണം ഇനി രണ്ടു മാസത്തേക്ക് എന്തൊക്കെ വരുവെന്ന് ദൈവത്തിന് അറിയാം, പറഞ്ഞിട്ട് കാര്യമില്ലാടി അനുഭവിക്കുക തന്നെ.
അതെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പം. ഇപ്പം സാധനങ്ങൾക്കും വില കൂടി ഒരുപണം- നല്ലണ പറ്റത്തില്ലാ.
ഹാടി കേൾക്കുന്നില്ല.
ഒരു കണക്കിന് നമുക്ക് പറ്റാത്ത- ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാ.
ആഹാ ആഹ് പണ്ടൊക്കെ നമ്മുക്ക് ഒരു പത്ത്, പന്ത്രണ്ട് രൂപ ഉണ്ടെങ്കിൽ ഒരു വീടൊക്കെ എങ്ങനേങ്കിലും- കഴിഞ്ഞു പോകൂലേ. ഇപ്പോ അതൊന്നും പറ്റത്തില്ലല്ലോ.
ഇപ്പോ ന നാല് പേർക്ക്- ജോലിഉണ്ടെങ്കിലും വീട് കഴിയത്തില്ല.
ഹാ അതുപോലെ ചെലവാടി തമിഴ്നാട്ടിലോ? കണ്ടു അവരെന്നെ അവർക്ക് ആ ഒരു കുറച്ച് എമൗണ്ട് കൊണ്ട് അവർ പാലടിച്ചു വിക്കാൻ പറ്റും, പക്ഷെ ചിലവുണ്ട്. എന്നാലും ചെയ്യാൻ പറ്റും, പക്ഷെ കേരളത്തിലത്രയും പറ്റത്തില്ല. കേരളത്തിന് നല്ല ചെലവുണ്ട്.
അതെന്താണന്നറിയോ? ഇപ്പം- ഇത് നമ്മള് ഒരു വീട്ടിൽ നാലു- പേരുണ്ട് ആ നാല് പേർക്ക്- ഫോൺ റീചാർജ് ചെയ്യാൻ തന്നെ- മുന്നൂറ് രൂപ വെച്ച് എത്ര രൂപയാകും. ആയിരത്തിഇരുന്നൂറ് രൂപായി. സിം ചിലർക്ക് ഒരു രണ്ട് സിം കാണല്ലോ രണ്ട് റീചാർജ്- ചെയ്യുന്നവര് കാണല്ലോ. അങ്ങനെയൊക്കെ പൈസപോവും. നമ്മളാ നോക്കുമ്പോ കാശില്ല. പക്ഷെ, ഒത്തിരി പൈസ അങ്ങനെ, ഇങ്ങനെയൊക്കെ പിന്നെ ടി. വി റീചാർജ് ചെയ്യണം.
ആ ടി. വി ആ
ഈ പെട്രോള് എന്തായാലും ഒരു വണ്ടിയേലും കാണുവല്ലോ, ഒരു വീട്ടില് ആ വണ്ടി- പെട്രോള് പിന്നെ പോരാ- ബാക്കിയുള്ളോറേ ബെസ്സ് കൂലി, പിന്നെ അങ്ങനെ ഇങ്ങനെയാണ്, സത്യം. തിന്നുന്നേക്കാട്ടി കൂടുതല് അല്ലാത്ത ചെലവാ.
ഒരു കാര്യം മറന്നോയി ഗ്യാസ്.
ആഹാ അതെ ഗ്യാസ് പിന്നെ, എന്തുവാ വെള്ളത്തിന് ഞങ്ങളടെ- ഇവിടൊക്കെ വെള്ളത്തിന് പൈസ കൊടുക്കണം.
എത്രരൂവരുടി?
ഞങ്ങക്ക് അതോരോതവണ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും പിന്നെ ഇടയ്ക്ക് വെള്ളം ഇല്ലാതെ- വരുമ്പോ എണ്ണൂറൂപ കൊടുത്താണ് ഒരു- ടാങ്കി വെള്ളം അടിപ്പിക്കുന്നേ.
ആന്നേ ഇങ്ങക്കെണ്ണൂറല്ലേ? ഞങ്ങക്ക് ഇവിടെ ആയിരം രൂപ കൊടുക്കണം.
ആഹാ
അത്രവാട.
മ്മ്...
ചെയ്യും കാരണം പണ്ടൊക്കെ വെള്ളം കോരാനായിട്ടൊരു മടിയില്ലായിരുന്നു. കിണറുണ്ടായിരുന്ന്നേ വെള്ളം കോരായിരുന്നു. ഇപ്പം കെൺറ്റിൽ വെള്ളോമില്ല. വെള്ളം കോരാനും മടിയായി.
അതെ.
അതൊക്കെക്കൊണ്ടാ, മോട്രെക്കെടിച്ച് കഴിഞ്ഞാ പെട്ടന്ന് വെള്ളം വറ്റിപ്പോവും കെണറ്റിലെ.
ഉം അതെ.
കോരുമ്പോ എങ്ങനൊയാലും നമ്മൾ ഒരു തൊട്ടി- കോരുമ്പത്തേക്ക് അത്രയും വെള്ളം ഊർന്നു വരുല്ലോ?
ആഹാ.
മോട്ടർ അടിക്ക്മ്പോ- അങ്ങനെയല്ലല്ലോ ഒറ്റയടിക്ക് ആയിരം രണ്ടായിരം ലിറ്റർല്ലേ അടച്ച് കേറ്റുന്നേ.
ഉം അതെ.
വെള്ളോതകയത്തില്ല.
അതെ അതെ, ഇപ്പം മൂന്നാല് മൂന്ന്- പേരുണ്ടായിട്ട് ഇവിടെ വെള്ളം തെകയുന്നില്ല. ഇപ്പോ രണ്ട് ടാങ്കി ഒക്കെ വാ- വന്നു കഴിഞ്ഞാൽ ഇന്ന് വേണ്ട. തുണിയലക്ക് കഴിഞ്ഞപ്പോഴേ തീരാറായി വെള്ളം.
ആഹു ഈ പൈപ്പ് വിടിപ്പിച്ച ഭയങ്കര ചെലവാടി വെള്ളത്തിന്.
ആഹാ...
പൈപ്പ് പിടിച്ച ഞങ്ങളങ്ങനാ ഞങ്ങളയിന് പൈപ്പ് പിടിക്കത്തില്ല വെള്ളം കോരും കോരുമ്പോഅതനുസരിച്ചല്ലേ ഉപയോഗിക്കത്തുള്ളൂ
ആഹ
വെള്ളം മടുക്കൂലോ അങ്ങനെ നല്ല ഭയങ്കപാട് ഇപ്പ നമ്മള് കോരി കോരി നമ്മള് ഉപയോഗിച്ചുപയോഗി നമ്മൾ മൊത്തം തീർക്കും ഇനി വെള്ളം ഇപ്പൊ മഴക്കാല വെള്ളമില്ല എന്നാലും പാടല്ലേ നമ്മൾ ഒത്തിരി കളയണ്ടല്ലോ
മ്മ്ഹ്
അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം വെള്ളാക്കെ ഇനി കിട്ടാൻ പാടു വരുന്ന കാലം വരും ഓ അതിന് അതൊക്കെ ഓർക്കുമ്പോപേടിയാവുന്നല്ലേടി
ഉം അതെ
അങ്ങനെഒരുസമയൊക്കെവന്ന് കഴിഞ്ഞതീർന്ന് വെള്ളമില്ലാതൊക്കെ ജീവിക്കേണ്ടിവന്നാ
ഉം
ആ അതിലും ഭേദം കൊല് ച്ചാകുന്നതാ
ഉം അതെ വെള്ളം ഇല്ലാത്ത അവസ്ഥ ഭയങ്കരബുദ്ധിമുട്ടാ നമക്ക്
ആഹ്
ഉം
ഞങ്ങൾ മറ്റേ ഞങ്ങളുടെവിടെ ഒരു ചേട്ടനുണ്ട് പാസ്റ്റർആണേ
ആഹ
പുള്ളി ആഫ്രിക്കയിൽ ഇങ്ങനെ സുവിശേഷെപുള്ളിപറയും വെള്ളമില്ലടി ഭയങ്കരപാടാണ് കടൽ വെള്ളം ശുദ്ധീകരിച്ചു ഉപയോഗിക്കുന്നേ
അയ്യൊ
അപ്പോംആവെള്ളംഒന്ന്താമസിച്ചു കഴിഞ്ഞ ഇവർക്ക് ഭയങ്കരപാടാന്ന് കുടിവെള്ള ഇല്ലല്ലോ രണ്ടു ദിവസൊക്കെ താമസ ര രണ്ടു ദിവസം മൂന്ന് ദിവസം ഒരുമിച്ച് ഇങ്ങ എടുത്ത് വയ്കും അപ്പോ ഭയ്ങ്കര പാടാണ്ചേട്ടൻ പറയുവഹയ് അത് കേട്ടപ്പൊ ഞങ്ങക്ക്സങ്കഡായപ്പാ ഇവടെ ഇഷ്ടംപോലെ വെള്ളത്തിൽ അവരെ വീട് തോടിന്റെ സൈഡിലഅപ്പൊ ഇഷ്ടം പോലെ വെള്ളോണ്ട്അവർക്ക്
ആഹ്
കാട്ടരിവിയെ പോകുന്നഅവരു വീടിന് നടുവില് അപ്പൊഅവർക്ക്അതൊരു പ്രശ്ന
ആ അല്ലഅപ്പൊകുടിക്യാൻ പറ്റത്തില്ലെന്നല്ലേള്ളൂ വേറെല്ല
എന്നല്ലാ ഉപ്പ് വെള്ളമോ
അല്ല കാട്ടരുവി ഉപ്പുവള്ളാണോ അവിടെ
ആല്ല അവിടെനെയ്‌വടെ ഇവരെ സ്വന്തം വീട്ടിലെ കാര്യം നമ്മടെനാ സ്വന്തം വീട്ടിലെ കാര്യഞാൻപറഞ് ആ അവിടെവെള്ള വില്ലന്ന് ഇപ്പ ഇവടെവന്നിട്ട്ഭയങ്കര സന്തോഷാണ് വെള്ളംകാണുമ്പോ
ആഹ് ആഹ് അവര് എന്നാ തിരിച്ചു പോന്നുണ്ടോഇനിഅങ്ങോട്ടതോ
അതട്ട് വന്നിട്ട്തിരിച്ച്പോയടി
ആഹ്
അവിടൊക്കെ ഭയങ്കര കഷ്ട്ടാടി ഫുഡും ഒക്കെഭയങ്കരകഷ്ടുവാ
മ്മ്
അവരുടെ ജീവിതം വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ സ്വർഗത്തില പിന്നെ നമ്മളിങ്ങനെ പറയുംനമക്ക്‌ഇല്ലാത്തകാര്യംഓർ നമ്മളെഎപ്പഴും സങ്കടപ്പെടുന്ന സ്വഭാവമാണല്ലോ നമക്ക്
ഉം അതെ
കതിൽ അവർക്കൊക്കെഉണ്ട് അവർക്കില്ല
ആഹ്
എന്നിട്ട് അവര്സന്തോഷത്തോടെ ജീവിക്കുന്നു നമക്ക് ഉണ്ടെലും തൃപ്തിയില്ല ആർ ത്തിയ ഈ തമിഴ്നാട്ടിലൊക്കെ പോണം അഞ്ച് രൂവക്ക്ആറ് രൂപയ്ക്ക്‌ ഭക്ഷണൊക്കെകിട്ടുന്നേ
ആഹ
അലോ?
അതെഇവടെ അങ്ങനൊന്നും അല്ലല്ലോ ഇവടെഎത്രരൂപകൊടുക്കണം ഒരു ച കഴിഞ്ഞുസംഞാൻ ഒരു ചായ കുടിച്ചുഭയങ്കരതലവേനഎടുത്തിട്ട് വരെ പോ ഇവടെ അടുത്ത് വരെ പോയതെര്ന് അപ്പൊ ഒരു ചായ വാങ്ങിച്ച് കുടിച്ചു. ഇരുവത് രൂപകടക്കാരൻവാങ്ങിച്ചത് ഒരു ചായക്ക്. സാധാ ചായക്ക്
ഇപടെ അങ്ങനെആടിഈ ഭയങ്കരപൈസയാപത്ത് രൂപേകെടന്നതാ ചോയിക്കുമ്പോ ഗ്യാസിന് വെല കൂടിന്പറയും.
അതെ ഗ്യാസിനെങ്കിലും ഒന്ന് വില കുറച്ചു രണെങ്കിൽ കടകളൊക്കെ പൂട്ടി ഇപ്പൊ കടകളൊന്നും ഇല്ല ഞങ്ങളുടെ ഇവിടൊന്നും. ആകെ ഒന്നോ രണ്ടോ കട ഉള്ളൂ. അപ്പൊ അവര് പറയുന്ന പൈസക്ക് നമ്മള് സാധനങ്ങള് വാങ്ങിക്കണം
ആഹ് പക്ഷെ ഇവിടെ അങ്ങനത്തെ കുഴപ്പമില്ല ഗ്യാസൊക്കെ ഉണ്ട് പക്ഷെ- ആ അവിടുത്തെ ഓഫീസിൽ പോയിട്ട് കിടന്ന് നമ്മൾ അടി വെച്ചാലേ കിട്ടത്തുള്ളൂന്ന് മാത്രേ ഉള്ളൂ.
ആഹ്
ക്യൂ നിന്ന് ചാകും എന്നല്ലാതെ സാധനം കിട്ടും ക്യൂന്ന് ഒരു ദിവസം മൊത്തം നഷ്ടമാ.
ആഹ്
അങ്ങനത്തെൊരു പ്രശ്നം എന്ന വിലക്കറ്റംവന്നാ എല്ലാം കഷ്ടമാടി. നമ്മുടെ ജീവിതൊക്കെ പട്ടിണി ആയിപ്പോകും. പാവങ്ങൾക്ക് അത്രയും ബാധിക്കെല്ല അല്ല പാവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നേ.
ആ കാഷ്കാർ എവിടെയെങ്കിലും പോയി
ആഹ് അ നമുക്കന്നാ പറഞ്ഞ നമ്മള് അന്നൊന്ന് ദിവസം നമുക്ക് ഒരാഴ്ചത്തെ ശമ്പള അല്ലേ നമുക്ക് കിട്ടുന്നേ? ആ ഒരാഴ്ച വെച്ച് നമ്മൾ എന്നൊക്കെ മേടിക്കാനാ ഞങ്ങള് കഴിഞ്ഞ ദിവസമേ- ഇത് മേടിക്കാൻ പോയേ പിന്നാ ആ അലമാരയല്ല ഡൈനിങ് ടേബിൾ മേടിക്കാൻ പോയേ?
ആഹ്
അപ്പോൾ ഞങ്ങൾ ഡയനിംഗ് ടേബിളെ ഗ്ലാസ്റ്റില മേടിക്കാൻ പോയി ഗ്ലാസ്സ് അപ്പോൾ ഹ് ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു വില ചോദിച്ചു അപ്പൊ അവ പുള്ളി അന്നനെ ആറായിരത്തി- അഞ്ഞൂറ് രൂപ പറഞ്ഞു അപ്പൊ ഇൻസ്റ്റാൾമെന്റ് മേടിക്കുവാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ തരാ- തരാന്ന് പറഞ്ഞ്
ഉം
അപ്പം ഞങ്ങള് പറഞ് അത്രം രൂപേന്ന് വെച്ച പറ അവരുടെ യുദ്ധമല്ലെ യുദ്ധം ആയത് കൊണ്ട്ല്ലെ അതിനെ വില- കൂടുതൽ അതുകൊണ്ട് അത്ര ആയിന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങള് പറഞ്ഞാ ശരി ഞങ്ങള് എടുക്കാന്ന് പറഞ് വെച്ചിട്ട് ഞങ്ങള് ഇപ്പറത്ത് വന്ന് വേറെരു സ്ഥലത്ത് വന്ന് ചോദിച്ചു.
ആഹ്
അവിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അപ്പം ഞങ്ങള് പറഞ്ഞു റെഡി ക്കാശ് എടുക്കണം എത്ര ചോദിച്ചു ന്നിട്ട് മൂവായിരത്തി മുന്നൂറ് തന്നാൽ മതിയന്ന് പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ- അതേ സാധനം അതിരിച്ചിലൂടെ കട്ടിയുള്ള സധാനം മൂവായിരത്തി മുന്നൂറ് രൂപ ക്ക്‌ ഞങ്ങള് എടുത്തൊണ്ട് വന്ന്.
ആഹ്
ചുമ്മ ഒന്നും പറഞ്ഞ് രണ്ട് പറഞ്ഞ് അവരങ്ങ്- വിലക്കൂട്ട് ക നമ്മള് വേഗം എടുത്തോണം വെലക്കോ എന്ന ഒരു സാധന ചെറിയ ഒരു സാധനം മേടിക്കാൻ പറ്റത്തില്ല വിക്സിനൊക്കെ എന്താ വിക്സിന് ഇരുപത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിക്സിന് ചെറിയ വിക്സിന്.
ആഹ് വില കൂട്ടിയ അല്ലേ?
ഇരുപത്തഞ്ച് രൂപ ഞങ്ങള് കഴിഞ്ഞ ദിവസം പോയി വില ചോദച്ച് അവക്ക് വേണമായിരുന്നു വിക്സ്.
ആഹ്
അപ്പൊ ഞാൻ ചെന്ന് വില ചോദിച്ചപ്പ ഇരുപത്തഞ്ചു രൂപ വിക്സിന്.
ഇ പ പത്തോ പതിനഞ്ചു എങ്ങാണ്ട്ല്ലായിരുന്നു
ഒത്തിരുപട കുഞ്ഞു വിക്സിന് ഇരുപത്തഞ്ച് രൂപയായി.
അയ്യോ
അതാ അ അങ്ങനത്തെ പരിപാടിയ വേ ഒരു പക്ഷേ ഇതന്ന് പറയും ഇവര് വിലക്കേറ്റം കുത്തനെ ഇതാക്കിയിട്ട് മനുഷ്യുന് ജീ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഭയങ്കര പാടാ-
എല്ലാ ഇപ്പ പണ്ടത്തെ പോലെ എല്ലാ സാധനം ഇപ്പ കിട്ടത്തില്ലല്ലോ എല്ലാത്തല്ലേ ആഹ് ഭയങ്കര എല്ലാം എല്ലാം ചെയ്യന്ന് അറിയത്തില്ല സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് ഏറ്റവും പാട് എല്ലാവർക്കും ബുക്കിന്റെ ഒക്കെ വെല കാണണം പണ്ടൊക്കെ ഒരു ഇരുപത് രൂപക്ക് ബുക്ക് കിട്ടത്തില്ലായിരുന്നോ?
ആഹ് ഇപ്പൊ പത്തിന്റെ ഇരുപതിന്റെ ഒന്നും ഇല്ല.
ഒ എല്ലാം അമ്പത് അമ്പത്തഞ്ച് കൂടുള്ള ബുക്കുകളേ ഉള്ളു ചെറിയ ബുക്കുകളില്ല. ആഹ് ഇക്കാലത്തെ വില കൂടുതലള്ളത് നല്ല ബുക്കൊക്കെയാണ് പക്ഷെ. ഇപ്പൊ ഇരുപതിന്റെ ബുക്കൊക്കെ കിട്ടാല്ല പല പത്തിന്റെ ബുക്ക് കിട്ടും കുഞ്ഞേ ഒരു പത്ത് പത്ത്. അമ്പത് പേജോ ചെറിയ ബുക്ക് കിട്ടും അമ്പത് പേജില്ല അയിന്. നല്ല നൈസ് ബുക്ക് കിട്ടും. അതുകൊണ്ട് ഭയങ്കര സ്കൂള് തുറക്കുമ്പോ ഭയങ്കര വിലക്കയറ്റമായി. ഓൾറെഡി വിലക്കയറ്റാണ് കൂടുതൽ സ്കൂൾ സീസണും കൂടെ ആകുമ്പോൾ ഭയങ്കര വിലക്കയറ്റമാവും.
ഇപ്പ പിള്ളേർക്ക് യൂണിഫോം തന്നെ പണ്ട് നമ്മള് പഠിച്ച. ഒരു യൂണിഫോമല്ലേ ഉള്ളായിരുന് പിള്ളേർക്ക് രണ്ടും മൂന്നും യൂണിഫോം. പോവാ എന്നുവച്ച ബുധനാഴ്ച ഒരു യൂണിഫോം തിങ്കളും വെള്ളി. ഒരു യൂണിഫോം ചൊവ്വ വ്യാഴവും ഒരു യൂണിഫോം അങ്ങനെയൊക്കെയ്ണ്ട് ചില സ്കൂളുകളില്.
അതെ ആ എല്ലാ പൈസ കൊണ്ടുള്ള കളിയാ അതൊ ഞാൻ. പൈസ ഉണ്ടെങ്കില് ജീവിക്കാം ഇല്ലെങ്കിൽ പാട ഈ വിലക്കയറ്റത്തിനിടയ്ക്ക് എങ്ങനെ ജീവിക്കാനാ. പെട്രോളിന് വില കൂടി.
ഏ പിന്നെ കാശുള്ളവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല കാശുണ്ടേ.
ആഹ് അതാ പറഞ്ഞിട്ട് കാര്യല്ല.
ആ അങ്ങനെങ്ങനെ പെടിച് നിക്കും.
നമ്മളൊക്കെ പറഞ്ഞാൽ മതി നമ്മടെക്കെ ഇനി ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നറിയോ. ത്തില്ല.
ഉം അതൊ ശരിയാ. ഉം
ആ ശരിടാ അമ്മ വിളിക്കുന്നുണ്ട് ഇപ്പം വിളിക്കാവേ.
ആ ശരി.
ശരി.